ഹലോ ആ ആഹ് കേക്ക്ണ്ട്
ആഹ വേറെ വിശേഷം
വിശേഷം നല്ലന്നെ നേരത്തെ എന്താ വിർന്നാർ വന്നോ
ആഹ് അന്നാ വിരുന്നേര വിരുന്നേര് ആഹ ഞങ്ങളടെ അടുത്തുള്ളേ പള്ളി പോന്ന വീട്ടില്െ അങ്കളും ആന്റി ഒക്കെ വന്ന അപ്പ അതുകൊണ്ട് കട്ടാക്കിയ ഉ ആ അവരൊക്കെ വന്നിട്ട് പോയി ഉം ആഹ് ചായ കൊടുത്തു കുറച്ച്രുരുന്നു സംസാരിച്ചിട്ടൊക്കെയാ പോയ ഏർ പിന്നെ ചെറ ചെറിയ പണികളൊക്കെ കഴിഞ്ഞോ
ആ പണികൾ കിടന്നു കഴിഞ്ഞു കുട്ടികളെ നാളെഞ് സ്കൂള്ോ ഉ ഇപ്പ മൂന്നു ദിവസം അവധി ഉണ്ടേനി
ആഹ് ഉ പിന്നെ നാളത്തെ നാളത്തേക്ക് വേണ്ട ഫുഡ ഒക്കെ ഇന്നെ ചെയ്തു വെക്കുവോ
ഇല്ലല്ല അത് രാവിലെ തന്നെ നാളെ എനിക്ക് പിന്നെ ഇന്ന്െന്തായാലും നേരത്തെ ഉണ്ടാക്കി വെക്കേണ്ടി വരും കുറച്ച് രാവിലെ നിങ്ങക്ക് നാളെ രാവിലെ ഒരു ഇൻചെക്ഷൻ നക്കാ പോകണ്ട്
അതെ ആ
പിന്നെ എന്താറിയോ ബ്ലഡ് ആറു ശതമാനമായി കുറഞ്
ആഹോ
അപ്പൊ അത് ബ്ലഡ് പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചെക്ഷൻ വെക്കാണ്ട് നാല് ഡ് നാല് ഡോസ് എടുക്കാൻ പറഞ്ഞതാ അപ്പൊ രാവിലെ തന്നെ പോയിട്ട് തിരക്ക കാണന് മുന്നേ
എടുക്കണ അല്ലേ ആ
അപ്പൊ അപ്പൊ ഇന്ന് രാവിലെ രാവിലെ എഴണേറ്റ് ഉണ്ടാക്ക രാത്രി ചോറൊക്കെ ഇങ്ങനെ റൈ കുക്കറിൽ ക ഇറക്കി വെച്ചാലൊക്കെ പറ്റുവല്ലോ
ആഹ് അങ്ങനെ എന്തേലൊക്കെ ചെയ്താണ്ട് റെഡി ആക്കി വെക്കണം പിന്നെ തോരന്ള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചാലേ
ഉം
ജോലി ജോലി ജോലി ജോലി ജോലി കഴിഞ്ഞിട്ടുള്ള ടൈമില്ല
എങ്ങോട്ട് നോക്കിയാലും ജോലികള
അതെ
എന്തേലൊക്കെ ആക്കിയെച്ച ഇൻക് അത് കഴിഞ്ഞിട്ട് കടണ്ടല്ലോ കടയിലും പോവാണ്ട്
ആഹ്
അപ്പൊ പിന്നെ ടൈം ഇണ്ടാവൂലേയ്
ഉം കടയിലൊക്കെ ഇപ്പ
ആ ഇണ്ടേയ് കൊഴപ്പല്ലാതെണ്ട് ഉം ബുധനാഴ്ച കൊടുക്കാനുള്ള ഒരു ഫ്രോക്ക്ണ്ട് ആ ഫ്രോക്കിന്റെ പരിപാടിയില
അതേ എന്തൊക്കെ വർക്കാണ് മെയിൻ ആയിട്ട്
എങ്ങനെ
എങ്ങനത്തെ വർക്കേളാ
എല്ലാ എല്ലാ വർക്കും എടുക്കും ബ്രൈഡിന്റെ വർക്കൊക്കെയാണ് ഇപ്പൊ വന്നേ ക്കണ
എന്തിന്റെ
ബ്രൈഡ് ബ്രൈഡ് കല്യാണ പെണ്ണിന്റെ ബ്രൈഡൽ വർക്കേ
ആഹ് മനസിലായി
ഉം
അപ്പൊ അത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഒരു ഇറാനി ഗൗൺ ആയിട്ടാണ് പറഞ്ഞിക്കണത് ഒരു മോഡല്
ആ ഓ അപ്പ റേറ്റക്ക ഈ ക്രിസ്റ്റ്യൻ വെഡിങ് ഗൗണിൻ്റെ ഒക്കെ
വെണ്ടിംഗ് ഫ്രോക്ക് ഒരു ക്ലോത്തും കാര്യങ്ങളൊക്കെ എടുത്തന്നാല് പിന്നെ വർക്കിന് അനുസരിച്ച വില
ഓ
വർക്ക് നല്ലൊ ഉണ്ടെന്നു ഒണ്ടങ്കിൽ തൗസൻ്റ് എബോ പോവും
അതെതെ വർക്ക് അല്ലാതെ നോർമല് ഒക്കെ ആണെങ്കില്
നോർമല് ഒക്കെ ആണെങ്കിൽ സെവൻ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഈ അമ്പ്രല്ല കട്ട് നോർ മാണെന്നുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ട
ഓ
ഉം അല്ലേ ഇന്നാ ചെറിയ പിന്നെ സ്റ്റിച്ചിങ് റേറ്റ് മാത്ര പറയണത് അല്ലാതെ ആര്യ വർക്കിന്റെ അല്ല
അതെ ആ
വേറെ വരു അത് ബ്ലൗസ് ലെഹങ്കമലൊക്കെ അങ്ങനെയുള്ളള്ളതൊക്കെ വ വരിലുണ്ട് അതല്ല ഇപ്പൊ ചെറിയൊരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആണ് അയിന്ള്ളതാ ബ്രൈഡ്
ഉം
അപ്പൊ അതൊരു സിംപിൾ ആയിട്ട് മതിയറണപ്പം പിന്നെ വർക്കൊക്കെ അയിമല്ള്ള ക്ലോത്ത് തന്നെ ഈ പരാഗൊക്കെണ്ടാവല്ലോ പോ എടുത്തതാണ് ആ തുണിക്ക്ന്നെ എന്താ റേറ്റ് അറിയോ ഇരുന്നൂറ്റി അൻപത് രൂപ ഉണ്ട് ഒരു മീറ്ററിന്
അതെയ
ഉം അത് ആ ക്ലോത്ത് ഫൈവ് മീറ്റർ ആണ് ഒരു ഫ്രോക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടവര് വാങ്ങിയത് പിന്നെ ഐക്ക് ഷോള് വേണം പിന്നെ ലഹങ്ക വേണം അപ്പൊ തന്നെ ഒരു വിധം ആയില്ലേ..
പുറത്തനിന്ന് എങ്ങനെ ഇത് എടുക്കുന്നെ?
ഉ ഇപ്പൊക്കെ റെന്റിന് എട്ക്കാണല്ലോ ആൾക്കാാര് ഉം
അതാണ് കാര്ണെന്തറിയോ മ്മള് പിന്നാ പിന്നെ ഫ്രോകമ്മള്ടുൂല ഈ ചെറിയ ഫംഗഷന ന്ന് മ്മള് ടൂലല്ലോ പിന്നെ എന്തെങ്കിലും വല്യന്തെങ്കിലും പരിപാടികള് വാണം ന്നാടും.
പിന്നെ ഇതൊക്കന്നർഞാല് ഭയങ്കര വെയിറ്റ് അല്ലേകാരം ആ വെയിറ്റും താങ്ങി നടക്കൂലേ അന്ന് പിന്നെ അത് ഹൈലൈറ്റ് ആയി അവരായോണ്ടതങ്ങനെ ഇടും ചെയ്യും ഉം
ഒരു പ്രാവശ്യല്ലേ അത് നടക്കുന്നുള്ളോ അപ്പൊ അതുകൊണ്ട് അവര്
ആ ആ അതാണ് ഈ ശോള്മല ഷോളിന്റെ നാല് സൈഡിലും പിന്നെ സെന്റർലൊക്കെ ആരിവർക്കെയ്യാൻ വെരും അയിനൊക്കെ എത്ര ദിവസം പിടിക്കുംന്നറിയോ ചെയ്തു വരാനെങ്കിൽ
ഉ കല്യാണൊക്കെ കൊറച്ചേ പെട്ടെന്നൊക്കെ നിച്ചയ്ചോക്കണ്ടാവല്ലോ പെട്ടെന്നങ്ങട്ട് ഒരു ആഴ്ചന്റെ ഉള്ളിലൊക്കെ അങ്ങനത്തൊക്കെ ആവുമ്പോ റെന്റ് ക്കല്ലാതെ വേറെമാർഗണ്ടാവൂല കാര്ണത് ആവൂലല്ലോ
ആ
പിന്നെ റെഡിമെയ്ടൊക്കെ കിട്ടും
ആഹ പത്ത്നാപ്പത് നാപ്പതൊക്കെ സ്റ്റാർട്ടിങ് ചോയ് അത് പത്തൊമ്പത്തെന്ന് പറയുമ്പം .
നോർമല്.
മ്
ഉംഹ് അത്‌ കൂടെ ഇനി ഇനി ഓണല്ലേ വര്ന്നത് അപ്പൊ ഓണത്തിന്റെ സീസണായോണ്ട്. ഇത്ണ്ടല്ലോ ദാവണി.
ഇനി ദാവണിയാണ് ഇപ്പൊ ധാവണി ഈല്ലന്നെ. ഒരു ട്രെൻഡ വന്ന്ട്ട്ണ്ട് മദ്രാസ് ചെക്ക് ർഞ്ഞാണ്ടുള്ളൊരു ക്ലോത്ത്. റെയിൻബോ കളറായിട്ട് പല പല പല കളറായിട്ട് ചെക്കില് വന്നത് നല്ല ഭംഗിയുണ്ട് ട്ടോ അത്. ഉം അതാണ് ബ്ലൗസ് വെരാ ഉം ഓഫ് വൈറ്റില് പിന്നെ പട്ടുപോലത്തെ സ്കേട്ടും വരും നല്ല ഭംഗിണ്ടത്. പക്ഷെ അത് അതൊക്കെ അറിമ്പോണ്ടല്ലോ ട്രെൻഡ് പോയി കഴിഞ്ഞാ പിന്നെ ഉണ്ടാവൂലല്ലോ?
ആന്നെ ട്രെൻഡ് പോയി കഴിഞ്ഞ പിന്നെ ആരും തിരിഞ്ഞ്പോലും നോക്കത്തില്ല. ഓരോ ചിലവര് പഴേട്ടന്റെനെ . കോളേജിലൊക്കെ ആണെങ്കിൽ ചെയ്യുന്നു.
ആ അതെ അതെ.
ഇനൊര് കോളേജ് സ്കൂളി നിന്നൊക്കെ ഇങ്ങനെ പർഞ്ഞ് ട്ട്വെരോ . .
ആ വന്നിട്ടുണ്ടെന്ന് ഈ വർഷം വന്നിട്ടുണ്ട് ഈ വർഷം ഇൺടൈന് യൂണിഫോമ്. ഷർട്ടും ഉണ്ടേയ്ന് പിന്നെ അതേപോലെ പ്രിൻസസ് കർട്ട് പോലത്തെ പിന്നെ ചുരിദാറുണ്ടാവല്ലോ.
ഉം ഉം.
ഇപ്പൊക്കെ അങ്ങൻത്താണ് ഈ രണ്ട് സൈഡ് കൂടെ അടി . ബംഗ ഭംഗി ഉണ്ടാവട്ടോ കുട്ടികൾക്ക് ഇട്ടാല് നല്ല ഷേ്യ്പ്പില് നിക്കും.
അക്ക
ലൈനിങ്ങും കാര്യങ്ങളൊ ഒന്നും വേണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെൊക്കെ മോഡല് അയ്നി ഈ ഈ ടൈമില് ഇപ്രാവശ്യം ഇപ്പങ്ങട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഒരാഴ്ച ഒരാഴ്ച ആയിട്ടില്ല കഴിഞ്ഞിട്ട് അയിന്റെ വർക്കിലേനി ഉം
ഓണം ഓഗസ്റ്റിലല്ലേ
ആഹ് ഓണം ആഗസ്റ്റിലലാ ഓണത്തിന്റെ ഇപ്പൊ തുടങ്ങി അപ്പത്തിനെന്നല്ലേ ആവള്ളൂ അടിച്ചടച്ച ആവണ്ടേ
ആ അതെെ ബ ഒ
അതെ ഇതൊരോ കടകളിലേക്കും പിന്നെ ഓരോ പിന്നെ ഷോപ്പ പൂക്കൾക്കൊക്കെ ഉണ്ടാവൂലേ അവിടുന്ന് റെന്റിന് കൊടുക്കണെ, അതും ഉണ്ടാവും റെഡിമെയ്ഡ് വാങ്ങനോലും ഉണ്ടാവും
ആല്ല
ഉം
ഉം
നിങ്ങക്കെ
പിന്നെ ഏഹ് ായി പിെ വൈകിട്ട് രാവിലത്തെ ഫുഡ് തന്നെയാണ് വൈകിട്ടത് നട്ട കഴിക്കില്ല രാമാട ആഹ രാവിലെ ഉണ്ടാക്കിയ പിന്നെ കഴ ഇത്തേ ഇത് ഒന്നും വേണ്ട അത് തന്നെ ചിലപ്പഴേ ഉള്ളൂ എന്തെലും ചപ്പാത്തി ഒക്കെയുണ്ടാക്കും ഉം അവിടെ എങ്ങനെയാ
ആഹ് ഇവിടങ്ങനെതന്നെ ഞാൻ ഇന്ക് കടയിൽപോവാൻള്ളൊണ്ട് രാവിലെ തന്നെ ഒക്കെ ഉണ്ടാക്കി വെക്കും പിന്നെ ഈ നല്ല വേനൽ ടൈമിലൊക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കി വെച്ചാലും വൈുന്നേരം ആകുമ്പോത്തിനും കേടു വരും അപ്പൊ ഞാന് അയ്നനുസരിച്ച ഉണ്ടാക്കല്.
അതെ ആഹ ഇവിടെ പിന്നെ ഞാൻ - നേരത്തെയ മറ്റേ ക്ലാസിനൊക്കെ പോകുന്നുണ്ട് - നമ്മള് രാവിലെ ഇത് ഇടും ചോറ് വെച്ചിട്ടാ പോന്നേ? പക്ഷെ ചില സമയത്ത് വൈകിട്ട് വരുമ്പോഴത്തേക്ക് വെള്ളം.
ആഹ
ഉം ചെലപ്പോ ന നല്ല നേരായിട്ട് കിട്ടാം ഉം
എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് പോണം പോണ്ടിരും
ഉ ആ് മസ്ല്ല രണ്ടപേരും ചെയ്യുന്നുണ്ട് കൊഴപ്പല്ല കുറേ ഷേ രണ്ട പേരും കൂടെ ഷെയർ ചെയ്ത് ചെയ്താൽ മതി.
ആഹ അങ്ങനെയൊക്കെ നമുക്ക് ഭാരം ഉണ്ടാവലോ ജോലികെ
എന്ത് തോന്നുന്നില്ല
ആ അതാണ്.
രാവിലെ എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ വേണൊന്ന് നിർബന്ധല്ല. എ ഞ ഇങ്ങനെ എത്തി അതേപോലെ തന്നെ മറ്റേ എന്താ ഹ് ഹേ എന്തെങ്കിലും അങ്ങനത്തെ ഏത്തപ്പഴം.
ഉം ഹേ ഞാന എങ്ങനെ അറിയോ എനിക്ക് രാവിലെ ചോറിട്ടണം.
ഉ ആഹ
മ്ഹാആഹാഅത് അ അ അത് കഴിച്ച കഴഞ്ഞണ്ടല്ല നമക്ക് അതിന്റെ ഇടയിൽ ഇഇഞ് വേറെ ഒന്നും കഴിച്ചിട്ടില്ല കുഴപ്പല്ല നേര വരെ ഇരിക്കാം
നതല്ലേ ഉം, അത് നല്ല, കാര്യാ, ഹഹ്, ഹഹ, ഉം, ഉം
അല്ലാതെ ഈ ദോശ ഒന്നും പുട്ട് ഒരു കഷ്ണംമൊക്കെ കഴിച്ചു പോയാലൊക്കെ പെട്ടെന്ന് ഇടാവും വെഷക്കും, ഉം അല്ല, അത്, ആ, സത്യം, പറഞ്ഞാല് അതുകൊണ്ടെന്നെ, ട്ടോ, ഈ ആറ് ശതമാനം, ബ്ലഡിന്റെ, ഇ, ഇതായിട്ടും പിന്നെ, നമ്മള്, തലകറങ്ങി, വീഴാ, അതൊക്കെ, പിടിച്ച്ന്നത്, ങ്ങക്കൊരു, ഇങ്ങക്കിത്ര, ബ്ലഡ്‌, ട്ട് തലറക്കം, പോലുംല്ല
ആഹ
ഹഹാ, അതാ, പറഞ്ഞേ
മ്മ്, ഉം, അ, രാവിലെ നമ്മള് ക്ക, ചോറ്, കഴിക്ക, എം, പോവുമ്പഴത്തേക്കും, വയ്യെങ്കര, ബുദ്ധിമുട്ട രാവിലെ, ഒരു, കിലോമീറ്റർ, യാത്രയുണ്ട് ഒരു കിലോമീറ്ററോളം, പോണം, ഒന്നല്ല, ഒരു, മണിക്കൂർത്തെ, യാത്രയുണ്ട്, എനിക്ക്, കോളേജ് അപ്പൊ, ഈ, ഒരു മണിക്കൂർ, ബസ്സിലൊക്കെ, പോകുമ്പോത്തെക്കെ, നമുക്ക്, ഷർദ്ധിക്കാൻ, വരാ, അപ്പം ലൈറ്റായിട്ടിപ്പോ, മ്മ്, ഈ, സ്മൂത്തി, പോലെത്തെ, സാനംണ്ടല്ലോ എന്തെങ്കിലും, ഹ, എന്താ, മറ്റേ, ഓട്സ്, പഴം ഡേറ്റ്സ്, അങ്ങനത്തെ, സാനങ്ങളൊക്കെട്ട്, ഇച്ചി, പാലൊക്കെ, ഒഴി ഒഴിച്ചിട്ട്, അതടിച്ച് കുടിക്കുമ്പോഴത്തേക്ക്, ഒരു, അഞ്ച്, മണി, വരെ, അത്, നിക്ക്, നിന്നോളൂ
അ, ആ, ആ, ഇല്ലല്ലേ, തടിള്ളളാണോ
ഇല്ലാ, മെലിഞ്ഞിട്ടെന്നെ
ആ, ഹഹ
ഉം, അത്, എത്ര കഴിച്ചാലും, അങ്ങനെ, വണ്ണം, വെക്കാറില്ല, അങ്ങനത്തെ, ശരീരാ
ആഹ്
ഉം, ചേച്ചി, ഞാനെന്നാ, വക്കട്ടെ
ആ ഓക്കെ ഓക്കെ